ഹലോ എന്തുവാ വിശേഷം കേൾക്കാൻ പറ്റുന്നുണ്ടോ
ക്കാൻ പറ്റുന്ന്ണ്ട് എന്താ വിശേഷം സുഖം തന്നെയാണ് അവിടുത്തെ വിശേഷഒക്കെ എന്താണ്-
ഇവിടെയും സുഖം തന്നെയല്ല അതപ്പ വേറെ കുഴപ്പൊന്നുല്ല്യ അങ്ങനെ പോന്ന്
ആണോ
ഉം
പിന്നെ വേറെ എന്തൊക്കെണ്ട്? ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ് കയി കഴിക്കാൻ ആയിട്ടില്ല കഴിക്കാൻ ആവുന്നതേ ഉള്ളൂ. ഇപ്പ കൊറച്ചിട്ട് ലേറ്റ് ആവും കഴിക്കണങ്കി ഒര് ഏഹ് ഒ മ്പതര. ഒക്കാവും കഴിക്കണേങ്കില്. ആദ്യം മക്കളിം സാധാ ചോറന്നെ ഒള്ളു. സാധാ ചോറും മീൻകറിയും. ഏഹ് കബേജ് ഉപ്പേരിം മീൻ പൊരി
ആഹ് അങ്ങനെക്കെലേണ് ലേ. ഇവിടെദേ പോൽ തന്നെ ഞങ്ങക്ക് ന്ന് മീനൊന്നും ഇല്ലേനി. മീനൊന്നും കിട്ട്ണില്ലല്ലോ ഇപ്പം ഭയങ്കര ഇവടെ മീനൊന്നും കിട്ട്ണില്ല പ്പം ഞങ്ങളെന്തയ്തു ഉള്ളി തക്കാളിയൊക്കെട്ടാണ്ട് വാട്ടിയിട്ട് കോഴിമുട്ടാണ്ട് പൊരിച്ച് തിന്ന്. അതന്നെ ഇന്നൊരു തട്ടിക്കൂട്ട് കറി ആഹ് ഏഹ് അത് രസാണെ. കാരണം ഏഹ് ഞമ്മള് ക്കെ ഞമ്മളൊക്ക സ്കൂളില് പഠിക്ക്ണ സമയത്ത് ഞാനൊക്കെങ്ങനെ കുണ്ടവല്. ഇൻക്കാ ഒരോർമ്മെ വര്ന അപ്പം. ഏഹ് തക്കാളിക്കറി ക്ക് ഭയങ്കര ഇഷ്ടേനി തക്കാളി കറി, സോയാബി പൊരിച്ചത്, അതേപോലെ തന്നെ ഉള്ളി വാട്ടി കോഴിമുട്ട പൊരിച്ചത് ഇങ്ങൻത്തെ ഇതിനോട് ഇൻക്ക് ഭയങ്കര ഇഷ്ടായ്രുന്നോ അന്നൊക്കെ അതേലും . അതെ അങ്ങനത്തെയൊക്കെ ആണല്ലോ നമ്മള് കൂടുതൽ കൊണ്ടര് കൊണ്ട് വരാ.
ആഹ് അതെ അല്ലെങ്കിൽ ചമ്മന്തി അല്ലെങ്കിൽ. ഇപ്പോ ഒരു അടു ഒരു ചവുന്ന ചമ്മന്തിയില്ലേ? നമ്മള് ഒരുപിടി ഉപ്പും
മുളകുപൊടി ഉപ്പും ഇട്ടോണ്ട്. സുർക്കി ഒഴിക്കും അതിലേക്ക് ഇത്തിരി, ആണോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എന്റെ ക്ലാസ്സിലുള്ള ആഹ് ഉള്ളി ആഹ് അതെ എപ്പളും ഉണ്ടാക്കാല് ഉണ്ട് കേട്ടോ, ഉള്ളി സുർക്ക ഇന്നലെയും കൂടി ഉണ്ടാക്കിട്ടോള്ളൂ.
മുളകും ഉള്ളിയും ഒക്കെ.
നിങ്ങള് പറയുമ്പോൾ എനിക്ക്.
എനിക്ക് കാണാം വായിൽ വെള്ളം വറ്റ്.
വരുവാണ്.
ഉം ഉം വെള്ളം പൊടിഞ്ഞു പൊടിഞ്ഞു വരുന്നു ഉം അത് വേറെരസം. പിന്നെ അതേപോലെ തന്നെ ഈ പണ്ടത്തെ മിഠായികളൊക്കെ ഉണ്ടല്ലോ. ആഹ് തേൻ മിഠായി പിന്നെ അതുപോലെ ഏഹ് എന്താ ഏഹ് പിന്നെ
ഞാൻ കടിച്ചാ പറച്ചി കൊറേ ഇണ്ടാക്കിണ്ട് ട്ടോ, ജോക്കര ജോക്കരയും കടിച്ചാ പറച്ചിയും ഏക ഏകദേശം ഒരു ഒരു ഒരു പോലെ തന്നെയാണ് ഏകദേശൊക്കെ, ഒരു കട്ടിയാണ് കടിച്ചാ കിട്ടൂല ചോക്കര അതാണേ പഷെ ഇൻക്ക് ഇഷ്ടാട്ടാ ഇത് ഉം ഈമ്പി തിന്നാണെങ്കില് ഉം ഒരു മണിക്കൂറോളം ഉണ്ടാവേനു. ഈമ്പി തിന്നാനാണെങ്കെ ഉം ആഹ് ജോകരാ, പക്ഷെ കടിച്ചാ പറച്ചേനെ തന്നെ പലേത് ഇണ്ട് ട്ടോ കളറിണ്ട് പക്ഷെ അത് ഒന്നും വല്യ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല, റോസ് കളറിലൊക്കെ ഇണ്ടേയിനി. അതേപോലെ തന്നെ കടിച്ചാ പറച്ചി പോലെ ആഹ് ആഹ് പക്ഷെ യഥാർത്ഥത്തിലിള്ള കടിച്ചാ പറച്ചി നല്ല രെസ്സണേ, ഞാൻ കൊറെ ഇണ്ടാക്കിട്ടൊക്കണ്ട് ഏഹ് ഇന്റെ ആഹ് ഇന്റെ വീട്ടിന്റെ അവടെ ല്യേ ആദ്യം ഉമ്മാൻറെ വീട്ടിന്റെ അവിടോക്കെ ഭയങ്കര കൊറേ പറങ്കി മാങ്ങാ ഇ ണ്ടാവു ആ പറങ്കി മാങ്ങ ഇങ്ങട്ട് എന്ത്യ്യെഞ്ഞ നമ്മളന്നായിട്ട്ട്ത്താണ്ട് പീയും എന്നട്ട് പീഞ്ഞിട്ട് ഇതേപോലെ കടിച്ചാപ്പറച്ചി ഇണ്ടാക്ക അതൊക്കെ ഒരു രസേനി നീര്ട്ത്താണ്ട് ശർ ഇക്കരക്കെട്ടാണ്ട് തേങ്ങ്യും കൊറ്ച്ച് തേങ്ങ്യക്കെ ചെര്ണ്ട്യാ ട്ടെന്നാ രസ്സേനി എന്താ ചൂടോട്ക്കെ അങ്ങെട്ട് ഉര് ട്ടി അങ്ങട്ട് വെക്കുമ്പ തന്നെ കൈ പൊള്ളാണ് ചെയ്യ ചൂടോക് ഒക്ക ചെയ്യെണ്ട അല്ലെങ്കിൽ പിന്നെ അത് ഒട്ടി പിടിക്കല്ലോ ആഹ് പൊയാ അതാണ് അവ ഒര് രസ ശെരി അത്
അതൊക്കെ രസേനു പിന്നെ അതുപോലന്നെ കർത്തച്ചാൻ പിന്നെ വെളുത്തുള്ളി അച്ചാറ് നാരങ്ങ അച്ചാറ്
അച്ചാറ്ന്നാ പറയന്നൈ
ഏഹ് ഞങ്ങളിവിടെ കർത്തച്ചാറ് അങ്ങനെ പിന്നെ പിന്നെ ഇപ്പൊ സിപ് പ്പപ്പൊക്കെ ഇണ്ടല്ലോ
ആഹ് ഇപ്പൊ സിപ്പപ്പ് ഇപ്പ രണ്ട്രറൂപ്യന്റെ സിപ്പപ്പില്ലേ അന്ന് വാങ്ങ്യേത്
ആഹ് ആഹ് ആദ്യക്കെ ഒരുറുപീക്കന്നെ നല്ല സിപ്പപ്പൊക്കെ കിട്ടി നല്ല രുചിള്ള സിപ്പപ്പാ
അതില്ലേ കളർ വെള്ളം കൽക്കിവെച്ച് എന്തോ ഒരു മരുന്നിന്റെ ചൊവേര്ന്ന് ഞാൻ വാങ്ങിയാ സിപ്പപ്പിന് ആഹ് അതാണ് ഇപ്പൊന്ന് ഇപ്പ എന്താണ് സിപ്പ് പ്പപ്പ് പറഞ്ഞ ജ്യൂസടിച്ച് പറഞ്ഞരക്കണ മാതിരി പറഞ്ഞക്കൂലേ ഏയ് ഈഹ് അത് സപ്പോട്ടന്റെ അതേപോലെ തന്നെ അങ്ങനത്തെ ഓരോ ന്നിന്റൊക്കെ ആയിട്ട് പഷേ നല്ല സിപ്പപ്പ് ഉണ്ട്ട്ടോ പഷേ ന ആഹ്
ഇങ്ങളെവി ടെ കടേലിട്ടോ ഈ മൊളക് പൊടി ഇട്ട് ങ്ങാണ്ട് മാങ്ങ ചെറ് കീലിട്ട് വെക്കും ചെറ് ചെറിയ കഷ്ണങ്ങളാക്കീട്ട് മാങ്ങിച്ചിരി എന്നിട്ട് അത് ഒരീര് ഒരു ഒരു നവറിന് ഒരു റുപ്പിക്കാന്ന് അതില് രണ്ടോ മൂന്നോ കഷ്ണം ഇണ്ടാവും ഒ ച്ച് സുറുക്കി ഇണ്ടാവും കൊ ഒരു പച്ചമോളകും ഉണ്ടാവും വെള്ളം പെടിയാണ് ആഹ് നല്ല ടേസ് മിനിഞ്ഞാന്ന് അന്ന് ഭയങ്കര ഇത് ആഹ് മദ്രസ്. ത് മദ്രസേല് ഈ ഉമ് ഞായറാഴ്ചകളിലൊക്കെ ഇത്ണ്ടാവോല്ലോ ഇൻട്രവെല്ല് ഇണ്ടാവോല്ലോ ആ ടൈമില് ആ ടൈമി ഇനി നമ്മൾ അവിട്ന്ന് കളിക്കും ചാവ് കളിക്കും അതുപോലെ വേറെന്തെങ്കിലും ഏഹ് ആ കളിക്കുമ്പേ അത് കൈ പിടിച്ചട്ട് ക്കാരം ഓടലും ണ്ടാ ഇന്ക് അത് വേറൊരു വൈബെനി ന്ന്
നല്ല രസായിരുന്നു അത് കേക്ക് എന്താണ് ഇപ്പൊ കേക്ക് ഇപ്പ അമ്മക്ക് ഓർത്തെടുക്കുമ്പോ തന്നെ ഒരു പ്രത്യേക ഒരു രസം തന്നെയാണല്ലോ ഇങ്ങനെ മനസ്സ് ഇങ്ങനെ കൊണ്ടരുമ്പോ ഉമ്
അതെ ഇപ്പൊ എനിക്ക് ഇപ്പോഴും ഇഷ്ടം ആഹ് ബാല്യകാലെനിന്ന് ട്ടോ അത് എന്താ മറ കാമ്പൻ പറ്റാത്തൊരു കാല നമ്മള ബല്ല്യ കാലം
കമ്പൻ പറ്റാത്തരു കാലാണ് അത് നമ്മ നമ്മള മനസ്സിലൊക്കെ പം നമുക്ക് ഒരിക്കലെങ്കിലൊക്കെ തിരിച്ച് കിട്ടിയാൽ
അഹ് ഏഹ് ഒന്നും കൂടി ഒന്നും കൂടി മനോഹര ആക്കേനി ന്ന് തോന്നും
രണ്ടാം ക്ലാസ്സില് അതേപോലെ തന്നെ വീഡിയോ കണ്ട് വീഡിയോയിലെ ക്ക്ള്ള രണ്ടാം ക്ലാസ്സിലെ പുസ്തകങ്ങളൊക്കെ ഇപ്പം കാണുമ്പം ഇൻക്ക് പരീതിന്റെ പച്ചക്കറിന്നർട്ട്ന്നാണ്ടൊക്കെ ഒര് ഇത്ണ്ടേന്യല്ലോ. അത് ങ്ങള് ഏഹ് ഇപ്പൻക്കറീല്ല അതേപോലെ തന്നെ റോസാപ്പൂവിന്റെ ഒക്കെ ഇങ്ങനെ വീഡിയോല് ഇങ്ങനെ കാണുന്ന് ഇപ്പൊ പഴയ കാലത്തെ ഏഹ് പുസ്തകങ്ങള് ന്നൊക്കെ പർഞ്ഞ് പ്പം ക്ക കാണുമ്പെൻക്കിങ്ങനെ ഒര് ഒര് ദ് മൻസ്സിലൊരു ദ്. കാരണം നമ്മളൊക്കെ ഞാൻ കാലൊന്നും കിട്ടൂലല്ലോ വിചാച്ചാണ്ട് ഇൻക്കതൊക്കെ ഓർമ്മണ്ട്. ആ ഇതിപ്പോ ഇൻക്കൂപ്പ ഓർമ്മല്ലായിരുന്നു. ഇപ്പത് ഓരോ ഇതേപോലെ തന്നെ ഇങ്ങനെ ഇൻ സ്‌റ്റേല് ഇങ്ങനെ റീല് കണ്ടപ്പോങ്ങനെ അതില്ള്ളതാണ് പരീതിന്റെ പച്ചക്കറിയെ ന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ അതേപോൽ തന്നെ മാവേലിന്റെ
അന്നൊക്കെ നല്ലോണം കൾ ക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പത്തെ കുട്ടികളൊന്നും അധികം കളിയൊന്നു ഓര്ക്ക് കളിയൊന്നും അറിയൂല. അന്നാണെങ്കിലും പലേ ആഹ് പല മോഡല് അഒന്നിനും കേട് കൊറവ് ഇപ്പ മിഠായി ഇത് അധി കം എക്സ്ട്രാ ഒ ആടെയ്യാ ത്ത അങ്ങൻത്തെന്നെ നല്ല ട്ടായികളെ ഒക്കെ നമ്മള് കഴ്ച്ച്ട്ട് നമുക്കൊന്നൊന്നും ണ്ടായി ട്ട്ല്ലല്ലോ അപ്പൊ ഇപ്പഴൊക്കെ ഇപ്പഴ ക്കത് ഓരോ വെറൈറ്റി ചോക്ലേറ്റ്സുകൾ കാണും പ്പളാണ് അയ്ലൊക്കെ എന്തെങ്കിലും കൂട്ട്യേത്
ക്ക് വാണ്ട ഇൻക്കൊന്നും തീരെ ഇഷ്ടല്ല ചോക്ലേറ്റ് പ്പൊ അന്നൊക്കെ കിട്ടീണെങ്കിൽ പറഞാണ്ട് അന്നൊക്കെ ഒന്ന് കിട്ടീണെങ്കില്ന്ന് വിചാരിച്ച് നിക്കും കാരണം കി കിട്ടാത്ത സമയത്ത് ഞമ്മക്ക് അയ്നൊക്കെ പൂതി ണ്ടാവും ഇതിപ്പോ ഇപ്പൊ നട പൈസ ഉണ്ടായ ഇപ്പൊ ഒരു ചോക്ലേറ്റ് വാങ്ങാൻ അന്നിപ്പോ നല്ല പൈസ നമ്മള് അടുത്ത് അത്ര പൈസയും ഉണ്ടാവൂല
അതെ അതന്നെ വീട്ടിന്ന് ഉം ഉമ്മാനോട് ചോദിച്ച് ച്ചാല് തന്നെ നമുക്ക് രണ്ട് റുപ്പയോ ഒരു റുപ്പയോ ആയിരിക്കും തരും അതിനോട് അഞ്ചൊക്കെ കിട്ടിയ അന്ന് വല്യൊരു കാര്യം അഞ്ചൊക്കെ കിട്ടിയ വല്യൊരു കാര്യം അത് അപ്പൊ ഫയ ഭയങ്കര ഹാപ്പി കരം
ആഹ് അതേപോലെ തന്നെ ഞമ്മളൊക്കെ ആഹ്
ഇപ്പം എന്നും ഉമ്മന്റെ വീട്ട് പോയി കഴിഞ്ഞാല് എനിക്ക് ഒര് റുപ്പയോ രണ്ടു റുപ്പയോ തരും അപ്പം ഇപ്പൊ ഇല്ല്യ കേട്ടോ അപ്പൊ ആ മരിക്കാൻ നേരത്തും ഇന്നോട് ഇന്നെ വിളിച്ചു വരുത്തീട്ട് ഇന്നോട് പറഞ്ഞ് ഇന്നാ ഇനക്കൊരു അഞ്ചുറുപ്പ എനിക്ക് ഇപ്പഴും ഓർമയുണ്ട് അന്ന് അതായിട്ട് എനിക്ക് അഞ്ച് രൂപ തരും അല്ലേ എന്നെ കണ്ട ഞൻ പോ അപ്പൊ പൈസനെ പറ്റ
ഇപ്പ അഹ് ഭയങ്കര സങ്കടാണ് അതൊക്കെ ഓർത്തെടുക്കുമ്പോപ്പോ അങ്ങനെയൊക്കെ എത്ര കാലങ്ങളിലേ നമ്മളക്കെ നമ്മള്
അതെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാ ന നല്ല നല്ല നിമിഷങ്ങൾ തന്നെ ഉണ്ട് കൊ കൊറേയുണ്ട് നല്ല നല്ല നിമിഷങ്ങള് പക്ഷെ ഇപ്പോഴൊക്കെ ആവുമ്പോത്തെനും നമു എന്തൊക്കൊ മനസ്സില് തന്നെ എന്തൊക്കോ
ആ ഒരു വിഷമോ ഒരിതും ആണ് പക്ഷെ അന്നത്തെ ജീവിതം ആണ് നല്ലത് എനിക്ക് തോന്നുന്നത് ഉം
ഇനി ആദ്യൊന്നും ഒരു സങ്കടപ്പെടാനോ ഒന്ന് കരയാനോ അങ്ങനത്തെ സമയമൊന്നില്ലേനി അപ്പൊക്കെ എപ്പോഴും നമ്മള്
സന്തോഷം തന്നെയായിരുന്നു എപ്പോഴും ഏത് സമയവും ഒരു സന്തോഷം തന്നെയായിരുന്നു ഒന്നും ആലോചിക്കാനില്ല ഒന്നും ഇതില്ല ഒരു ഇതില്ല്യ എപ്പോഴും സന്തോഷം പോലെ ആയി പക്ഷെ ഇപ്പ അങ്ങനെയല്ലല്ലോ ഇപ്പ നമ്മുക്ക് കൊറെ ചുറ്റുപാടുകളായി ഇം ചുറ്റുപാടുകളായി പണികളായി ഇതൊക്കായി അന്നു പണി നടക്കാണ്ടല്ലോ വല്ലാണ്ട്
ആ ഇപ്പൊ നൂറ് കൂട്ട് പ്പൊ നമുക്ക് കുട്ട്യാളെ കാര്യം നോക്ക ഉം പലതരത്തി നമ്മളെ കാര്യം പോലും മ്മ് മാറ്റി
മാ അതാണ് അതാണ്
ആ നമ്മളമ്മാര് നമ്മക്ക് വേണ്ടി ഇതാക്കി പോലെ ന്നെയാണ് അവര് നമ്മളിപ്പം ചെയ്യുന്നത്
രു ഇതേപോലെ തന്നെ പറയുവാരുന്നു
ഉം ആഹ് നമ്മള് ഞാൻ അങ്ങനെ കാട്ടീ ഞാൻ ഇങ്ങനെ കാട്ട ട്ടിട്ടാ ദിങ്ങനെ ആയത് എന്നൊക്കെ പറയുംമ്മാര്
ക്കെ ഏതെ അവരെ കാലത്തൊക്കെ അൻപസക്കോക്കെ അല്ലേ പഞ്ച സാരൊക്കെ കിട്ടിയത് എന്റെമ്മക്ക എപ്പം പറയും അയിമ്പൈസം മതി പഞ്ചസാര കിട്ടാനും വേണ്ടീട്ട് കാരണം അന്ന് അത്രേ ഉള്ളെനി ഏഹ് ഇത്
സ്വർണ്ണം
ആഹ് സ്വർണത്തി ത്തിന്റെ വെല ഉം ഇപ്പ കൂടിക്ക് ഇപ്പ സ്വർണത്തിന്റെ വെല കൊറച്ചു
കൊറച്ച് കൊറഞ്ഞെനീ ന്നാലും അല്ല ഒരു ലക്ഷത്തിന്റെ തായെക്കായിട്ടില്ല ഇപ്പോളും ഒന്നര ഒന്നിന്റെ ആ ഒ രു ലെവലിലാണ് ഇള്ളത് അത് ഇപ്പളും ഇതൊക്കെങ്ങനെ കാണാവോ ഈ ഏറ്ണത്
അഹ് ഇത് ഒന്നര വരെ പോയ്നല്ലോ സ്വർണ്ണം വിൽക്കാള്ളോൽക്ക് നല്ല സുഖയ്നി അതോണ്ട് കൊറെ മുന്നൊക്കെ വാങ്ങിയോ കോക്കെ ഭയങ്കര സുഖ സ്വർണ്ണം വിക്കാനൊക്കെ വിചാര്ച്ചത് വിചാര്ച്ച് ഏ ഒര് കൽ ആ പൈസ ചെല ജ്വല്ലറിയോക്കെ അടച്ച് പൂട്ടാണ്ന്നൊക്കെ കേട്ടിനി അങ്ങനെ ണ്ടേനി കേട്ടിനി അഹ് ചെല ജ്വല്ലറികളൊക്കെ അട ച്ച് പൂട്ടാണ്
ആഹ് ആഹ് പിന്നെന്തൊക്കെയാ
ഇന്നാ ആയ്ക്കോട്ടട്ടൊ ഞാൻ വിളിക്കങ്ങളെ ന്നാ ശെരി
ഓക്കെ